ഹലോ ആ കേക്കുന്ന്ണ്ടാ? ആഹ് കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട് പറി പറി.
എന്തൊക്കെ?
എന്താണ്യാ ഞമ്മൾ നേര്ത്താപ്പറഞ്ഞെച്ചേനു ബാക്കി എന്തോ എളാമാന്റ്യോ എന്തോ കഥേനുല്ലലേ? കോയ്ക്കള്ണ്ട് പൊരേല് അഞ്ചെട്ട അഞ്ചെട്ടെണ്ണണ്ട്. ഏ കൂട്ട്കേറി ഭയങ്കര നായ്ക്കളെ ശല്യാ. കൂട്ട് കേറോ ഓലെന്നെ? പിന്നെ വേറെന്താ?
വേറെന്താ നല്ലെന്നെ പച്ചക്കറികളെന്തേലുംണ്ടോ കൃഷി എന്തേലും?
കൃഷ്യായിട്ടൊന്നും ഇല്ല ഈ നമ്മളീ ഇതിലൊക്കെ ഇങ്ങനെ കൊർച്ചീച്ചെ കൊർച്ചീച്ചെ ഇണ്ടാ കു പിന്നെ ഈ ഗ്രോബാഗില്ലേ അയിലൊക്കെ. പിന്നെ തല അങ്ങ അങ്ങനെ വ് കൊർച്ച് സ്ഥലൊളൊടി പിന്നെ ഒര് ആ ആ ഏയ് സെന്റ് സ്ഥലം അത്രള്ളൂ ഉം. പിന്നെ എന്തെങ്കിലൊക്കെ ഇതാക്കും. പിന്നെ ഞ ഈ ഗ്രോബേഗിലൊക്കെ വെക്കും.
ആഹ് പിന്നെ അങ്ങനെ വെക്കും അപ്പൊ ഏ ഒര് ഒന്നും കൂടെ ഉഷാറായിട്ട്ണ്ടാവില്ലെ.
ഇണ്ടാവും ആ എളക്യാ മണ്ണല്ലേ കൊഴ്പ്പൊന്നുല്ല. ഇണ്ടാകായൊന്നുല്ല്യ പിന്നെ ഈ വേനക്കാൽത്ത് അല്ല വർഷക്കാലത്ത് വല്യ നല്ലണം ഇണ്ടാവൊന്നുല്യ മഴയൊക്കെല്ലേ പിന്നെ അമ്മളീ സൈഡിലേക്ക് ഇട് ത്തെക്കും ആ പച്ചമുളകും പിന്നെ കേബേജൊക്കെ ഇണ്ട് കേബേജൊക്കെ ഞമ്മള് ഇണ്ടാക്ക്ന്നെ നല്ലടേശ്റ്റാ. കേവേജ് നല്ലെ നല്ലെ വെയി എന്താ പറയാ ചൂട് തട്ട്മ്പഴേക്ക് വെന്തോവും. നല്ല സോഫ്‌റ്റേര്ക്കും ഉം നല്ല സോഫ്റ്റേര്ക്കും. നല്ലതാ കോളിഫ്ലവർ ഒക്കെ ഇണ്ടാക്കും കോളിഫ്ലവറൊന്നും പിന്നെ ചെർതാണ്ടാവെള്ളൂ പൂവ്. ആഹ് പീട്യേന്ന് വാങ്ങ്ന്ന പോലെയൊന്നും ഇണ്ടാവില്ല. പിന്നെ പച്ചമുളക് പിന്നെ ആ അതൊര് രസാണല്ലേ. കാണാനെ ഉം.
ഞാപിന്നെ അങ്ങനെ ഇണ്ടാക്കാ പറ്റാത്തോണ്ടേ സ്ഥലൊക്കെ എമ്പാടുണ്ട് ഇരുവെ സെന്റ് സ് സ്ഥലണ്ട് പക്ഷെ പർഞ്ഞിട്ട് കാര്യല്ല. ആകെ പാറായോണ്ടെ എവിടേം കൊത്ത്യാ മണ്ണ്ട്ടൂലല്ലോ. കവർക്ക് ഇടാണെങ്കിലും മണ്ണ് വാണ്ടേ
അഅ് വാണം അഉ മണ്ണില്ലാണ്ട് പറ്റൂല ഞങ്ങള്‌വിടെ പിന്നെ ഇത് എസ്റ്റേറ്റ് ആണേ പി ഇത് ചായത്തോട്ടല്ലേ അതാണേ ചായത്തോട്ട ഇപ്പ ചായത്തോട്ടൊന്നും ഇല്ല മണ്ണ്ണ്ട്
ആകം
മണ്ണ്ങ്ങള് നല്ല പുട്ടുപൊടി പോൽത്ത മണ്ണാ കറ് ഉപ്പ് നല്ല മണ്ണാ ഉം ആഹ് നല്ലെണ്ണം ഇണ്ടാവൊയ്ല് പിൻ ആഹ് ആഹ് അതന്നെ സ്ഥലം അങ്ങനെ കൊറെ സ്ഥലം ഇണ്ടായിട്ട് കാര്യല്ലല്ലല്ലേ
കാര്യല്ല മണ്ണ്ട്ട് നേരാക്കാൻ കഴിയണം ന്നാ പിന്നിം എന്തേലൊക്കെ നമുക്ക് ഇണ്ടാക്കാ അയ്ന്‌പ്പ നമ്മളെ കോൺ ഇത് കയ്യ്ണുല്ലാ ആഹ് ന്നാട്ടര്തും നല്ലതവടെന്ന്ന്നാ അമ്മള്തെട് കൊരയ്
രേയ് ഉം നട്ക്കൂല എന്തിനെങ്കിലും എന്തെങ്കിലും പൊരേല് ഇർന്ന് ചെയ്യുന്നുണ്ടോ
ഞാന് ചെറ്തായിട്ട് ഫാൻസി ഐറ്റംസ് ഒക്കെ ഇണ്ടാക്കും മോക്ക് വാണ്ടീട്ട് പിന്നെ ഓൾത് കണ്ട്കാണ്ട് അതരു വാണംന്ന്റയുമ്പോ ഓൽക്കും ഉണ്ടാക്കി കൊടുക്
സ്റ്റാറ്റസ് ഇട്ടാ മതെടീ
സ്റ്റാറ്റസ് ആദ്യക്കെ ഇട്ടിന്നു ഇപ്പോ ഫോണ് കേടായോണ്ടേ
ആഹ് ആഹ് അഅ് ശരി ആഹ് ആഹ് ആഹ് അത് ഉമ്മാന്റെ ആങ്ങൾന്റെ മോളകെ ഓളും കാണാ ഇണ്ടാക്കുന്നെ എന്നോട് വാണോ ന്നൊക്കെ ചോയ്ച്ചീനു
അഹ് ആഹ് ഞാനങ്ങനെ ഇന്നോട് വാണോ ചോയ്ക്കലെ ആ ഓക്ക് ഇണ്ടാക്കി കൊടുക്കും അഅ്ഇണ്ടാക്കി കൊടുത്ത് അത് കണ്ട്കാണ്ട് താരെങ്കിലും എനിക്കതുപോലാെന്ന് ഇണ്ടാക്കി തരോന്നോയ്ച്ചും അപ്പ അങ്ങനെ ഇണ്ടായ്ക്കാെട്ത്ത് പോക് ഞാൻ ചെറുപ്പ തൊട്ടേ മുത്തും തൊക്കെ കണ്ടാ ഇൻക്കൊരു ഇഷ്ട് ട്ടാണ് ഞാന് സ്വയം ചെയ്യല്ണ്ടെ എൻ ന്നെ അങ്ങനെ യൂട്യൂബിലും പിന്നെ പഠിക്കാന്‌ ന്നർഞ്ഞാല് ക്ലാസ് സ്ർക്കാൻ വാണ്ടി പഠിച്ചിക്ക്ണ്
ആഹ് ഇപ്പൊക്കെ യൂട്യൂബിലും ഇണ്ട് ഒക്കെ ഇണ്ട് ണ്ടല്ലോ പ്പഅങ്ങനിം പഠിക്കാ ആഹ് പിന്നെന്താ
ക്ലാസ്ട്ത്തൊട്ക്കാ ണ എങ്ങനെന്ന്അറിയാൻ വേണ്ടീട്ട് ഒന്ന് പഠ്ച്ചാൻ കേറീക്ക്ണ് അല്ലാതെ വല്ലാതെ കാെറച്ച്കാലൊക്കെ ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ ക്ലാസ് ഇട്ത്താെട്ത്തു
ആഹ്
പിന്നെ ഇമ്മാക്ക് സുഖം ഇണ്ടായിന്നില്ല അന ഇമ്മ മരിച്ചു മ്മാക്ക് പെട്ടെന്ന് എര് എമ്മാ സംസ് സരിക്കാനോ ഇതിനൊക്കെ ബുദ്ധിമുട്ടന്ന് സ്ട്രോക്ക് അല്ല എന്താഅസുഖം ന്നാർക്കും കണ്ടുട്ക്കാൻ കഴിഞ്ഞ്ട്ട് ഇല്ല അങ്ങനെ പെട്ടെന്ന് തളർന്ന് എണീക്കാനൊന്നും കയ്യാതായി അപ്പൊ അങ്ങനെ
ഉം
നോമ്പിന്റെ മുമ്പായിട്ട്മ്മ മരിച്ചു ആഹ് ആകെ രണ്ട് മക്കളാ ഇള്ളതോര് ആഹ് ഇപ്പൊ എളച്ചഛന് ഓല് തറവാട്ടിലോണ്
ആഹ് ആഹ്
ടൈമില് എല്ലാരും കൂടി ഒരോട്ത്ത് ഞങ്ങള് രണ്ടൂട്ടക്കാര് മാത്രേല്ലേള്ളൂ പിന്നെ രണ്ടാളും ഒപ്പം ന്ന്ക്ക് ഉം നോക്കാന്നും പറഞ് എല്ലാരും ഇവടേനി. കൂടാണെ എല്ലാരും കൂടിയാവുമ്പം പിന്നെ ക്ലാസ് സെട്ത്തെട്ത്ത് ബഹളം ഇതൊക്കായിട്ട് ഓൽക്ക് മനസ്സിലാവൂല്ലല്ലോ. അങ്ങനെ പിന്നെ അത് നിർത്തി വെച്ചു പിന്നെഇന്ക് കൈമ ഇൻട്രാസ്റ്റ് ഇല്ലറഞ്ഞാൽ ഇൻട്രാസ്റ്റ് ഇല്ലായിറ്റല്ല ചെയ്യാനൻ ഇൻട്രസ്റ്റ് പക്ഷേ ഒരാൾ ക്ലാസ് എടുക്കാനേ കുറച്ച് റിസ്ക്കണ് എല്ലാ സാധനവും നഞമ്മുടെ കയ്യിൽ വേണം. അയിഞി ആദ്യക്കന്ന ഒക്കെ മേടിച്ചുണ്ടാക്കണ്ടന്ന്ണ്ട് മറ്റേ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വെലയാണ്.
വെല ല്ലേ ഇതിന്റെ സാധനത്തിനൊക്കെ?
അയിന്റെ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പൊ പിന്നെ ഞാൻ അതാണങ്ങ് ആ ഓക്ക ഇണ്ടാക്കും. രണ്ടാകും പര വണന്ന് പ പറയുമ്പോ അങ്ങനെ ഉണ്ടാക്കികൊടുകും
ആഹ അല്ലേ പിന്നെ ഓർഡ്രെ കിട്ടണം.
ആഹ് ഞമ്മള് ഉണ്ടാക്കി പിന്നെ ക്ലാസ് എടുത്ത്ടുക്കാണെങ്കിലും ഒന്നൂല്ല പക്ഷെ അയിന് പിന്നെ ഇങ്ങട്ട് ഇൻട്രറ്രസ്റ്റ് ഇല്ലാതായി. അത് ഒന്നാമത് നമ്മള് ക്ലാസ് എടുത്ത് ട്ട ക്കെ ഇരുന്നാലും അയിന്റെ സാധനത്തിന്റെ വെല കേട്ട തന്നെ ഒക്കെ ഒഴിവാക്കി പോവും. വേണ്ട പറഞ്ഞ് പോവും ക്ലാസ് പഠിക്ക അയന്നെ വേണം രണ്ടായിരം രൂപന്റെ ഓൾസ് സെയിൽ ആയിട്ട് നമ്മള് അത്രിം എന്താ ഇതില് ക്വാണ്ടിറ്റിയില് സാധനം മേടിക്ക
വേടിക്കണം ന്നാലെ അതും ഹോൾസെൽ ആയിട്ട് കിട്ടുള്ളൂല്ലേ? ആഹാ ആഹാ ശെരി നമ്മള് ഇതിനായിട്ട് തുനിഞ്ഞ് യറങ്ങണം.
ആഹ എന്തിനു വേണം ഞമ്മള കയ്യില് കൊറച്ചാദ്യം കണ്ടെത്ത എന്നാ പിന്നെ എന്താ ഹേ ഓക്കെ ശെരിയാവും.
അതെ.
ഇല്ലെങ്കി ഒക്കെ നഷ്ടത്തിൽ തന്നെ ആക്കാരം നമ്മൾ ചെിലവാക്കണ നമ്മക്ക് കിട്ട് തനും വേണ്ടേ?
അത് വാണം.
അല്ലാതെ പ നമ്മള് വെർ
എന്തെങ്കിലും ഒരു ചെറിയൊരു ലാഭം ഇല്ലാണ്ട്പ്പോ നമ്മുക്ക ഇതൊന്നും ഇൻണ്ടാക്കിട്ട് കാര്യ ഇല്ലല്ലോ.?
പ്ല്ലേ ഇനിത് സാധനം ണ്ടാക്കിയാ നമക്ക് ഈ പറഞ്ഞ കടയി കൊട്ക്ക പറഞ്ഞാല്തീരെ മുതലാവൂല്ല. നമ്മള് മേടിച്ച സാധനം
അപ്പൊ ഓൽക്ക് ഒരു ഡിമാൻഡും കൂടി ഉണ്ടാവില്ല നമ്മള് എന്തേലും ണ്ടാക്കീട്ട് കൊണ്ട് ചെല്ലുമ്പോ
ഡിമാൻഡ് മേടിക്കാനൊക്കെ ഒ ഒരാൾ ഉണ്ടായിരുന്നു ഒരു കടക്കാർ ഉണ്ടായിരുന്നു ക്ഷെ നമ്മള് മേടിച്ച സാധനത്തിന്റെ റേറ്റും കൂടി നമ്മുക്ക് കിട്ടും.
ഓല് തരൂല ആ അതാണ് ഇത് ഇടനിലക്കാർക്കാണ് ഇങ്ങനത്തെതിന് പൈസ കൂടുതല് ല്ലേ? നമ്മള് കഷ്ടപ്പെട്ട് ണ്ടാക്കിയാലും.
ഒന്നായി ഞമ്മക്ക് ഇതായിട്ട് പള്ക്കായിട്ട് സാധനം മേടിച്ചാൻ കഴിയണം.
അതെ
ന്നാ കുഴപ്പല്ല ന്നാ പിന്നെ മുതലാവും അപ്പോ നമുക്ക് ചെറിയ റേറ്റിന് കിട്ടിയാലും ഒരു കുറച്ച് ലാഭം കിട്ടുവല്ലോ.?
അതെ അതെ അതെ അതെ. എന്തേലൊക്കെ ഞമ്മക്ക്ന്ന് പറഞ്ഞിട്ട് ഒരു പത്ത്റുപ്യ കൈ കിട്ടാനേ
പ ള്ളോണ്ട്ന്നെ ങ്ങനെ മോക്ക് ഓരോന്ന് ഇണ്ടാക്കും ഒരു മോള് ണ്ടായൊണ്ട് പിന്നെ - - - -
ആ അത് തന്നെ എത്ര എത്ര വയസായി?
ഓൾക്ക് എട്ട് വയസ് കഴിഞ്ഞ് പ്പൊഒമ്പ്.
ആഹ.
കഴിഞ്ഞോ ക്ണ്ടാക്കലും കഴിഞൊടങ്ങി പർഞ്ഞാതിര്യാവോ ഞ്ഞ്.
ആഹ ഇനി പോലെ അങ്ങനത്തെന്നാ അതെ അതെ അതെ ആഹ നല്ല ബോ ഒക്കെ ഉണ്ടാക്കൂല്ലേ?
ആഹ ഓകിപ്പ വള മാല ഒക്കെണ്ടാക്കും ഞാൻ പാതസരം. എല്ലാതുംണ്ടാക്കും.
എന്റെ മോള് ആണ് ഇണ്ടാക്കുന്നെ. പിന്നെ ക്രോഷിയേന്റെ ഇണ്ടല്ലേ ക്രോഷി ചെയ്യുന്നത് നമ്മള്നി
ആഹ് അയിഞാ പഠിച്ചിട്ടില്ല ഉം ഒക്കെ ഓൺലൈ ഓൺലൈനായിട്ട് പഠിക്കാ ഞാന് സ്ഥാപനത്തില് കൊറച്ച് അങ്ങനെ നിന്നീനി ഇ സി എം വി എംകാർടെ കേട്ടുക്കണു
ആഹ് സി എം ഇ എംൽ ആണ് കഴിഞ്ഞ പ്രാശോം ഇവര് എന്റെ മക്കള് പിന്നെ ട്യൂഷൻ പഠിച്ചീനെ അയിലെല്ലാം ഉണ്ടല്ലോ സി എം വി എംല്
അയീന്നന്നെ ഞാന് അയിലെന്നെ ഞാന് ക്ലാസ് എടുത്തൊടുത്തീന്ന്
ഇയ്യ് മദ്രസിന്റെ ഒക്കെ ട്യൂഷൻ എടുക്കുന്നുണ്ടൊ അല്ലെങ്കിൽ ഇതും ഇങ്ങനത്തെ ഇതോ ആഹ് ബോന്റെ ഫാൻസി ഐറ്റംസിന്റെല്ലേ ആഹ് അയില് പിന്നെ നമ്മള് വേറൊരി ക ഹൈർണീസന്നൊക്കെ പറഞ്ഞൊരിപെണ്ണെ കണ്ടീന്
ആ ഏത ടീമന്ന് അവർകൊറേ ടീമുകളായിട്ടാണല്ലത് ചെയ്യണത്. വല്യൊരിതാണ് ഗവർമെന്റ് അപ്രു അതൊക്കെള്ള ഒരു സ്ഥാപന
നല്ല ഇതാ തോന്നണ്ട ആ സ്ഥാപനട്ടോ
ആഹ് നല്ല മുന്നോട്ട് പോണിണ്ട് പക്ഷെ നമ്മക്ക വർക്കെയ്യാൻ കയിയണം ഒന്ന് പിന്നെ പിന്നെ ആക്കെ നന്നാപിന്നെ അയ്മക്കള്ളൊരു ഇതണ് പോയിട്ട് ടച്ചൂടപ്പേ
ആഹ് ആഹ് ശരി പിന്നെ വേറെന്താ
ഇങ്ങള് അയില് എന്തേലും പഠിച്ചിക്കണോ
എങ്ങനാ
ഇങ്ങൾ അയിലെന്തേലു പഠിച്ചിക്കണോയ്ച്ചയ
ഞാന് അയ്ലൊന്നും പഠിച്ചിക്കൊന്നുല്ല മോള് ഇവൽക്ക് മദ്രസ ഏഹ് ട്യൂഷനൊണ്ടേയ്നു
ആഹ്
ഓള് മിസ് ആയിരുന്നു എടുക്കല് പിന്നെ ഓള് ക്രോഷ്യന്റിങ്ങനെ നോക്കിയിരുന്നു
മദ്രസ എക്സാമിന്റെ സമയത്ത് മാത്രം ഒന്ന് ഇരുത്തലുണ്ടാരുന്നു
ആഹ് അയ്ശരി
എടുത്തിട്ട് കാര്യല്ല ഈ നേരത്തെണീ ക്രമ സ്കൂളും മദ്രാസും കഴിഞ്ഞരു ഓരോ അയിന്റെ മുന്നീര്ന്ന് ഒറങ്ങ അല്ലാതെ അയ്ൽ ഇരിക്കാനൊന്നും കഴിയൂല പിന്നെ ഞാനാത് നിർത്തച്ചു പിന്നാ രണ്ടു മാസത്തെ ലീവിന് എന്താട്ടി സ്കൂൾ ലീവിന് പിന്നെ ഈ പറഞ്ഞാതി ഹാൻഡ് റൈറ്റിങ്ങോ അങ്ങനൊക്കെള്ള കോഴ്സ്
ആഹ് ആഹ് ആഹ് ആഹ് വെക്കേഷൻ ക്ലാസിന്റെ
ആഹ്
ആഹ് ശരി
രണ്ടു മാസത്തെ അങ്ങനെ ഇപ്പൊ രണ്ട് മൂന്ന് കൊല്ലായ്ട്ട് അങ്ങനെ കൊടുക്കണണ്ട്
അങ്ങനെ കൊട്ക്കണ്ടില്ലേ ആഹ് മദർസ അവടെ എത്ര മണിക്കൂറ്ണ്ട്
ഞാ ഏഹ് രണ്ടണിക്കൂറന്നെ ആറരക്ക് തൊടങ്ങിയ എട്ടര വരെ
ആഹ് ആഹ് ശരി
ഉം ചായ കുടിച്ചോ
ചായ കുടിച്ചിക്കില്ല കുടിക്കണം ഞാന് മഹ്രിബിനൊക്കെയ കുടിക്കാ നിസ്കാരം കഴിഞ്ഞാലൊക്കെ
കുട്ട്യാള് കുടിച്ചിട്ട പോരതോ വന്നിട്ടോ
ചെലപ്പൊ ഓല് കുടിക്കും ചെലപ്പോ പിന്നെ ടൗണിന്ന് വാപ്പാന്റെ അടുത്ത് അവടെ പിന്നെ എർ കെയ്യുന്ന സ്ഥലത്ത് തന്നെണ്ട് ഓരൊരു കട അവിടുന്ന് അവിടെ പറ്റാക്കി ഓല് പോയിട്ട് അവിട്ന്ന് കുടിച്ചിട്ട് അങ്ങനെ ചെലപ്പൊ ട്യൂഷന് പോം അപ്പൊ വിളിച്ചു പറയു ഉം ഒക്കെ കഥ അങ്ങനെയാ ചെലപ്പോ ചെലപ്പോ ഇവിടുന്ന് പോകോ അങ്ങനെയൊക്കെ ആയ്.